ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് എന്താണ് വിശേഷം ആഹ് ഇവ്ടിം സുഖാണ് മഴണ്ടാ അതെ അഹ് അഹ് ഇവിടെ ന്നങ്ങത്തന്നെ രാവ്ലെ നല്ല മഴെ ഉം ഉം ആഹ് ഇപ്പൊ മഴ ചെറ്തായിട്ട് നിന്നിട്ടുണ്ട് മഴക്കാറിണ്ട് നല്ലോ ന്നാലും ഇന്നത്തെ കാലാവസ്ഥ ഫുള്ള് മഴാര്ന്നു ഉം
ഉം ഇല്ല ഉ ആഹ് രാവിൽത്തെ കഴിഞ്ഞ് രാവിത്തൈഞ്ഞിട്ട് പിന്നെ മഴേണ്ടൊരു ചായെക്കിട്ട് കുടിച്ച് കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
അതെ മക്കളൊക്കെന്തെ
എനിക്ക് ചെറിയേ മോള രണ്ട് വയസേള്ളൂ അവളിങ്ങനെ കളിച്ചോണ്ടടക്ക്ന്ന്
ആഹ് അതെ വീട്ടിലാരൊക്കെണ്ട്
ഞാൻ ഹസ് അചേട്ൻ്റെ വീട്ലാ അമ്മെണ്ട് അച്ഛനിണ്ട് ഞാനിണ്ട് കുഞ്ഞിണ്ട്
അതെല്ലേ ആഹ് ചേട്ടൻ പൊർത്താണ് ആഹ് അതെ ഉം ആഹ് ഇവെടെ ഇക്കെണ്ട് ഉപ്പ ഉമ്മ മക്കള് മക്കളൊക്കെ സ്കൂള്ള് പോയി ഉം ആഹ് വെല്ല്യേ മക്കള് ഒരാള് ഏഴില് ഒരാള് മൂന്നില് മോള് എൽ കെ ജി മൂത്തര് ആൺകുട്ട്യേള് ഉം ആഹ് മോളിപ്പോ ചെറിത് അവളിപ്പോ എൽ കെ ജിലാണ് ചേർ ത്തത് പോയിത്തൊടങ്ങിട്ടിണ്ട് കൊഴപ്പൊന്നുല്ല പഷെ ഉമ്മി വിളിക്കാൻ വര്ണം സ്കൂളിട്ടിട്ടെ വരുമ്പം ആഹ് ഒരു സങ്കടണ്ട് പിന്നെ പിന്നെ മാറി ഒട്ടും മാറിന്ന് അത് വണ്ടിലെന്നെ അവള് വരാ വരാറാണ് അപ്പൊ എന്നും പറയും ഉമ്മി വര്ണം വിളിക്കാനിന്ന്
ആഹ്ഹഹ അക്ഷരൊക്കെ അറിയോ കുഞ്ഞിന്
ഉം അവർക്ക് ഇപ്പൊ ഒരു മാസം ആയിട്ടെള്ളൂ തൊടങ്ങീട്ടൊള്ളു അപ്പൊ
അല്ല നേര്ത്തെ അക്ഷരൊക്കെ അറിയായിരുന്നോ എ ബി സി ഡ്യൊക്കെ
ഉം ചെറ്തായിട്ടൊക്കെ പറയും അക്ഷരങ്ങളൊക്കെ
എഴുതാനോ
എഴ്താന് പെൻസിലൊക്കെ പിടിക്കും അങ്ങനെ അല്ലാതെ എഴ്താനങ്ങനൊന്നും പഠിപ്പിച്ചിട്ടൊന്നുല്ല
ആഹ് ചെലര് പറെം അക്ഷരൊന്നും പഠിക്കാതെ വിട്ടാല് ബുദ്ധിമുട്ടാ കാര്ണം ഇപ്പെല്ലാരും അ ക്ഷരം പഠിച്ചിട്ടാ വരുന്നേന്നൊക്കിങ്ങനെറയും അതാ ഞാൻ ചോയ്ച്ചേ
അതെ ഇല്ല അവിടെ ഞങ്ങള് ചേർത്ത സ്കൂള്ള് അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നുല്ലട്ട
ആഹ് ആഹ് അത് നല്ലാര്യം
ആഹ് അവര് തൊടക്കത്തിലെ മക്കളെ പഠിപ്പിച്ചൊടുക്കും ഉം ആഹ് അവ അവടെ നല്ല ടീച്ചേഴ്സും സാറമാരൊക്കെയാണ് അപ്പൊ തന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ പിന്നെ ഓരോ സ്കൂളിലെ കാര്യൊക്കെ കേക്കു നമക്ക് പേട്യാ കുട്ട്യളെ വിടാൻ തന്നെ
ആഹ് ഇവിടെ നമ്മള് പേരൻ്റസ് പോയാൻ മാത്ര അവര് പറഞ്ഞായ് കുള്ളൂ ഐ ഡീം
ആഹ് അതല്ല ഇപ്പ സാറുമാരാണേങ്കിലും കു കുഞ്ഞുങ്ങളെ അടിച്ചു ഇടിച്ചുന്നൊക്കെ ഉം പിന്നെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊണ്ട് പിന്നൊരു
ആഹ് അതെ പൊറത്തുള്ളതാ തോന്നുന്നു അങ്ങനൊക്കെ പ്രശ്നങ്ങള് അല്ലെ
ആഹ് പക്ഷെ നമ്മുക്കൊരു ടെൻഷനാ എത്രാണേലും കുട്ടികളല്ലേ നമ്മുടെ കുട്ടികളല്ലേലും കുട്ടികളുള്ള അമ്മമാർക്ക് വല്ല്യ ടെൻഷൻ അല്ലേ
ഉം ആഹ് അതൊക്കെ ശരിയാണ് ഇന്റെ മോള് സ്കൂൾ പോകുമ്പ ഇക്ക് ഭയങ്കര ഇതാണ്
ഉം അവാ തിരിച്ച് വരുവരെ നമ്മുക്കങ്ങ് ബുദ്ധിമുട്ടാ
ഉം ആഹ് അതെ
പിന്നെ പഠിക്കാനൊക്കെ ഇഷ്ടാണോ എല്ലാർക്കും
ഉം ആഹ് ബർക്കൊക്കെ അതൊക്കെ ഇഷ്ടാണ്
ആഹ് ഉം ഒരാ ഏട്ടന്മാര് അടി ഇണ്ടാക്കൽ ണ്ടോ ചെറുതിനോട്
അഹ് ഇണ്ട് അവര് തമ്മില് പരസ്പരം എന്നാല് സ്നേഹം ഇണ്ടേനും ന്നാ കാണാതായാ ചോദിക്കും മറ്റാരെവടെന്നൊക്കെ ഉം ഞാന് ഹോസ്പിറ്റലിലാണ് ഉമ്മാനിട്ടെ കണ്ണ് ഡോക്ടറെ അടുത്ത്ക്ക് വന്നതാ ഉം അ ആഹ് കണ്ണിന് കാഴ്ച കൊറവുണ്ട് തിമിരണ്ട് അപ്പം സർജറി ചെയ്യണ്ടി വരും അപ്പൊ മരുന്ന് ഉറ്റിച്ചിട്ട് ഒന്നര മണിക്കൂറ് വെയ് റ്റയ്യും ആഹ് വെയിറ്റയ്യും ഉം എന്ത് മരുന്ന് അല്ല ഞങ്ങ ഫുഡ് കഴിച്ചിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പൊ അവര് പറഞ്ഞു ഒന്നര മണിക്കൂർ ഇരിക്കണംന്ന് അപ്പൊ നിങ്ങള് ഫുഡഴിച്ചോളു പറഞ്ഞ്
ആഹ് ആഹ്
അപ്പ പിന്നെ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വന്നത് ഇപ്പൊ മരുന്ന് കട്ടലയ്റ്റും ചാ എഹ് എഹ് ചുടുവെള്ള കുടി ചെ കട്ലെറ്റും ഉം ആഹ് ഉച്ചക്കത്തും ഫുഡ് കഴിക്കാൻ പിന്നെ ഇവിടൊന്നും അങ്ങനെ പരിചയല്ല ഹോട്ടല് ഇഞ്ഞ് തപ്പി പിടിച്ച് പോയി വരുമ്പോഴേക്കും നമ്മള് വിചാരിച്ച സമയത്ത് വീട്ടിലെത്താനും കഴിയില്ല മോള് വരണേന് മുന്നേ വീട്ടിലെ ത്തും വേണം ആ ഒരു പ്ലാനിംഗ് മോള് നാലര നാലേ മുക്കാലൊക്കെ ആകുമ്പോ എത്തും
ആഹ് അപ്പൊ ഹോസ്പ്പിറ്റൽന്ന് കൊറേ ദൂര ഉണ്ടോ വീട്ടിലോട്ട്
ആതേ ശി കൊറേ ദൂരണ്ട് രണ്ട് മൂന്ന് ബസ് കേറണേ
ആഹ് ആഹ് ആഹ് ബസ്സിനാല്ലേ പോയേ അട്ത്താണേ പിന്നെ ഓട്ടോയ്ക്ക് പോയിട്ട് തിരിച്ചു വരായിരുന്നു
ആഹ് അതെ ഉം അല്ലല്ല ഞങ്ങള്ക്കറിയില്ല ഇവിടെ ഞങ്ങള് റ്റ് തൃശൂര് റൂട്ട് ള്ള ബസ്സ് ഞാൻ കേറി ഉം ഒര് രണ്ട് മൂന്ന് ബസ്സ് കേറണം ഉം
പിന്നെ വീട്ടിലൊക്കെ പോലണ്ടോ ഇവിടെ ചോറുണ്ട് മീൻകറിണ്ട് പിന്നെ ഇന്നലെ ഞായറാഴ് ചേണ്ട് ചിക്കൻ മേടിച്ചതുണ്ടായിരുന്നു ആഹ് അങ്ങനെ അവിടെയോ അവിടെ വെച്ചിട്ടാണോ വന്നെ ഉച്ചയ്ക്ക്
ആഹ് ഇവിടെ ഇക്കാടെ ഉമ്മണ്ട് വീട്ടില് അപ്പൊ പിന്നെ അവിടെ ഉമ്മ ഒക്കൊപ്പ റെഡിയാക്കും ഞാൻ രാവിലത്തെ പണികളൊക്കെ ദസ് കൈകിടലും ആഹ് എന്റെ ഉമ്മയാണ് ഇന്റെ വീട്ടില് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ്
ആഹ് ആഹ് ഹാ
ത്തിനെ കല്യാണം കഴിച്ചേണ് അവൾക്ക് മൂന്ന് മക്കളാണ് അവൾക്ക് അവൾക്ക് മൂന്നാളാണ് ചെറിയ മക്കളാണ് അപ്പൊ പിന്നെ ഉമ്മയുടെ കൂടെ ഞാൻ തന്നെ വരണം
ആഹ് ഹ ഹ
അപ്പ അങ്ങനെക്കാണ് ആറു മാസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞതാണ് അപ്പം പിന്നെ ഉമ്മാക്ക് കണ്ണിന് തീരെ എത്താണ് ഇത് കാഴ്ച മങ്ങി ട്ടെ അപ്പൊ കാണിക്കണംന്ന് തന്നെ അപ്പൊ പിന്നെ വേഗം പോന്നു ഉം ഉം ആഹ് അതെ പിന്നെ ഞങ്ങൾ രണ്ടു പേരല്ലെ ഒറ്റക്കേ ഇമ്മ ഒറ്റക്കല്ലേ അപ്പൊ അതും ബുദ്ധിമുട്ടല്ലേ ഉപ്പണ്ട് ഉപ്പ രാവിലെ കടയി ക്ക് പോ ഇന്നാലും ആഹ് അതെ ഉം അവിടെ എന്താണ് ഞങ്ങള് രണ്ടും പെൺകുട്ട്യാ ഞങ്ങളെ കല്യാണം കഴിച്ച് പിന്നെപ്പോ വീട്ടില ആരുംല്ലാ ഉം ഏ അല്ല മൂ ഒര് രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പറാണ്
ആഹ് ആഹ് എന്നാലും അടുത്ത് തന്നെയല്ലേ
ആഹ് അതെ അങ്ങനെണ്ട് ആഹ് അങ്ങനെ ഇങ്ങനെ ഓടി പോവാന്നൊന്നും പറ്റില്ല പക്ഷെ മക്കള് സ്കൂള് ള്ള കാരണം
അതാണ് ബുദ്ധിമുട്ട് എൻ അനിയന്റെ വൈഫും
അപ്പൊ അപ്പ അങ്ങോട്ട് അല്ല അപ്പ അങ്ങോട്ട് പോവാനും വല്ല കുറച്ചീസം ഉമ്മാന്റിതാവും വരോ
ആഹ് ഉമ്മീന്റെ കൂടെക്കെ നി ഉമ്മ ഞ ഞ കൊണ്ടോകും ചില ദിവസ പറ്റണങ്കി ഉമ്മാ വര്ണ് വരില്ല ഉം
ആഹ് ഉപ്പാനെ ഒറ്റക്ക് ഇട്ടിട്ട് വരണ്ടേ
ആഹ് അപ്പൊ അതാണ് അതും ബുദ്ധിമുട്ടാണ്
ആഹ്
ഉം ഒന്ന് രണ്ടും ഏത
ഹോസ്പിറ്റലില് നല്ല തെരക്കണ്ടോന്ന്?
അതെ ആ അവ ണ്ടാകുല അപ്പൊ അവൻ ഉമ്മിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ട് അപ്പൊ അതിന്റെടേല് സംസാരത്തിന്റെ ശ്രദ്ധ അവരടുത്തേക്ക് പോവും ചിയ്യും. ഉം ഉം ഉം ആഹ്. പിന്നെ എന്താ സ്പെഷ്യല്? ഹസ്ബൻഡ് ഇവിടെ മാനേജരായിട്ട് വർക്കെയ്യാണ്. ഓടിറ്റോറിയത്തില് അവിടെ ചേട്ടൻ വിദേശത്ത?
ആഹ് ചേട്ടേ സൗദില്.
അതെ. ആഹ് ആഹ് നിങ്ങളെ വീട്ടിലാരൊക്കെയിണ്ട് ആഹ് അവി
ഉ ഞാനോറ്റ ആളെ ള്ളു എന്റമ്മേം അച്ഛനും മാത്രം.
അതെ ആഹ് ശേ ശരി, അവരിപ്പോ വന്നിരുന്നോ കൊച്ചിനെ കാണൻ?
ഞാന് ഇ ഞാന് ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് മാർച്ചില് തീർന്നത്. അപ്പേ ഒരു മാസം വീട്ടി പോയി നിന്നായിരുന്നു. ഞൻ എന്റെ വീടും ഇവിടെം തമ്മി ദൂരണ്ട് പതിനൊന്ന് മണിക്കൂർ വ്യ ത്യാസണ്ട് ഒരു ദിവസം വേണം പോയി വരാൻ.
ആഹ് അതെ അത്.
ആ രണ്ട് ജില്ലയ അങ്ങെ അറ്റത്തു ഇങ്ങെ അറ്റത്തു അപ്പ അതിന്റേതായ ബുദ്ധിമുട്ട്
ആഹ് അപ്പൊ അവരെ കാണണെങ്കിലി പ്പൊ വീഡിയോ കോള് ചെയ്യാലോ ല്ലേ?
ആ വീഡിയോ കോൾ ചെയ്യും. പിന്നെ ഞാൻ ഒരാളായോണ്ട് അതിന്റെതായ വെശമുണ്ട് അവർക്ക് വേറാരേം ഇല്ലല്ലോ കുട്ടിനെ കാണാൻ പറ്റാത്തതിന്റെക്കെ ഒരു ബുദ്ധിമുട്ട്ണ്ട്.
ഉം. നമ്മള്. കല്യാണം കഴിക്കിന്ന സമയത്ത് ആലോയിക്കുല, പിന്നത് കഴിഞ്ഞിട്ട്, കൊച്ചിണ്ടാകുമ്പോ കൊച്ചിന കാണാത്ത ബുദ്ധിമുട്ടൊക്കെയ ചിന്തിക്ക
അല്ല വേറെ കുട്ട്യളുണ്ടെ കുഴപ്പല്ല. ഇത് ഞാൻ മാത്രായതോണ്ട് അതിന്റേതായ വേറാരും വരാനുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനുല്ലല്ലോ?
അതെ അതെ ശരിയാന്ന്. പിന്നെ? അപ്പൊ പിന്നെ വീട്ടില് പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ട്ണ്ടാവല്ലോ.?
ആഹ് അമ്മ ഉണ്ടല്ലോ അമ്മയും ഞാനും കൂടി ഞാൻ ചെറുതായിട്ട് ഹെല്പ് ചെയ്യും പിന്നെ അമ്മ അങ്ങ് ചെയ്യും.
ആഹ് ആഹ്. കൊച്ചു നേത്രാ രണ്ടു വയസ്. അപ്പൊ പിന്നെ ഫുഡോക്കെ കൊടുക്കാലോ ല്ലെ? എല്ലാ ഭക്ഷണോം കൊടുക്കാലോ?
ഓ ഫുഡ് കൊടുക്കാൻ ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ.
ആണോ ഏഹ് ആഹ്അത് ശരി അവര് പിന്നാനങ്ങ മൻസിലാവ കൊറേ. കായ്ച്ചകള് കാണിച്ച്അങ്ങനെ ഫുഡ് കൊടുക്കുന്നു.
ഇത് കാഴ്ച കണ്ട് അതിന്റെ പോറ കെ പോകുന്നല്ലാണ്ട് ഫുഡ് കൊടുക്കൂല്ല കരഞ്ഞോണ്ടിരിക്കും ഫുഡും കൊണ്ട് പോകുമ്പോ.
ഓ അത് ശെ
ആഹ്‌ മലാറം അടി കിന്ന പോലെ കരഞ്ഞോണ്ടിരിക്കും. ആരേലും കേക്കുമ്പയ് ക്കും എന്താ കൊല്ലാം കൊണ്ടോവാ.
ആഹ്അത് ശരി
ആ പിന്നെ അവടെ അപ്പുപ്പൻ സമ്മയ്ക്കുല്ല കരയിക്കാന്.
അതാണ് എടുത്തോണ്ട് കൊണ്ടു പോവൂല്ലേ? ആഹ് അതന്നെ എല്ലായിടത്തും അവസ്ഥ.
ല്ലാടും കൊച്ചുമക്കളോട് ഭയങ്കര സ്നേഹല്ലേ എല്ലാർക്കും.
ഏ ഉം എന്റെ മൂത്ത മോനും അങ്ങനെത്തന്നായിരുന്നു.
ആഹ് ഇപ്പൊ കഴിക്ക്യോ
ഉ ആഹ് ഇപ്പൊക്കോള്ഉഷേറായി ഇപ്പ അവന് ഏഴ്ലല്ലേ
ആഹ് ഇതിന് കളിക്കണം എപ്പോഴും കളിച്ചോണ്ടിക്കും അത്രേ സന്തോഷം
ആഹ്അതെ ആഹ് ശരി
ഉം
പിന്നെപ്പം കളിക്കാൻ വേറെക്കെ കൂട്ടിനാരും ഇല്ലല്ലോവീട്ട് ന്നു
ആഹ് വീട്ടിലാരുല്ല പിന്നെ അപ്പറത്തെ വീട്ടില് യു കെ ജിയിലും ഒക്കെ പഠിക്കുന്ന കുട്ടിയുണ്ട് അപ്പ വൈകിട്ട് ചിലപ്പോ കുറച്ച്നേരം അയിന്റെ കൂടെക്കെ കളിക്കും
അതല്ലെ
ആ ചെലപ്പോ ഒക്കൂല്ല ഇവള് പറയുന്ന കളി തന്നെ കളിക്കണം അങ്ങനത്തെ നിർബന്ധക്കെയുണ്ട് അപ്പൊ കുട്ട്യാളെല്ലാം നിർബന്ധക്കാരകുമ്പോ ചെലപ്പോ പെണങ്ങിങ്ങ് വരും
അതെ ശരിയാണ് എല്ലാരുപ്പോ ഒരേ പ്രായക്കാരവൂല്ലല്ലോ
ആഹ് പിന്നെ ഇവിടെ അമ്മൂമ്മേനെ ഒരുക്കല മെയിൻ പണി അമ്മൂമ്മ ഇവിടെ മേക്കപ്പ് സെറ്റ്ണ്ട് അവളെ അ അ അരി അന്ത ചിറ്റപ്പം വന്നപ്പോ കൊണ്ട് കൊടുത്ത അതും കൊണ്ടിട്ട് മേക്കപ്പ് ചെയ്ത എല്ലാ രിംഅങ്ങനെ ചെയ്തോളു അത് വല്ല്യഇഷ്ട
അത് ശെരിയാണ് ഉം
ആഹ് ആങ്ങനെ ഉം ആഹ് ആഹ്എന്ന്പറയാ എന്നും എന്റെ ട്ത്ത് എങ്ങനെ പറയാ എല്ലാത്തിന്റെ പേര് ബ്ലഷ് ഐശടോ അങ്ങനെക്കെ പറയൂ ഈ കുട്ട്യാള് യൂട്യൂബ് കാണുന്നോണ്ടായിന്
അതെ ശരിയാണ് അവർക്കെലാം അറിയാം